ഹലോ എന്താ വർത്താനം
നല്ല വർത്താനം
എന്താ പണി
പണി ഫുഡ് ഉണ്ടാക്കുക
ആഹ് നേരം വൈകോ പുട്ട്ണ്ടാക്കാനൊക്കെ
ആഹ് അത് ചെറിയ ചെറിയൊരു ഫുഡാണ്
തന്നെ ഏ എന്താ മക്രൂണിയോ എന്താ ഐറ്റംസ്
ആഹ് അതന്നെ
ഇവിടെക്കെ അങ്ങനെ തന്നെ മക്റോണിക്കെ ഇണ്ടാക്ക ആഹ് രാത്രരിയാവുമ്പോം എല്ലാവർക്കും ചോറും നാനരു മടിയാ
മടിയാണ് ഉം ശരിയാണ്
അപ്പൊ പിന്നെ നമുക്കൊരു പണിയാണ് ഈ മക്രോണ ഉണ്ടാക്കാന്നുണ്ടെങ്കിലും മൈക്ക് ഓരോന്ന ഉണ്ടാക്കി ആഹ് അതെ പിന്നെന്തൊക്കെ അതെങ്ങനെ ഒന്ന് കൂടുതൽ ഉണ്ടാക്കുവോ അത കൊറച്ച് മാത്ര
അല്ല എല്ലാർക്കും ആഹ് ഞങ്ങ അഞ്ച് അഞ്ച് ആക്കുള്ളത് കുറച്ചൊക്കെ ഉണ്ടാക്കേണ്ടി വരും അതാകുമ്പോ ഇഷ്ടാവല്ലോ അവ പിന്നെ കൊറച്ചൊക്കെ ഉണ്ടാക്കേണ്ടി വരും
പിന്നെ കുറച്ച് വെള്ളത്തിിട്ട അല്ല കുറച്ച് തിളപ്പിച്ചാൽ തന്നെ കൂടുതലാകും
ആഹ് പിന്നെ നമ്മള് വൈറ്റ് വൈറ്റ് സോസ് അങ്ങനത്തെല്ലേ ഉണ്ടകും
ആഹ്
അങ്ങനെ അങ്ങനെ അവ കുറച്ച് ക്വാണ്ടിറ്റി കൂടല്ലോ ഉം
ണങ്ങള്
ആഹ് വസ്തു ഉണ്ട ഓക്കെ ഇതന്നെ എതിരെ നമുക്ക് പല ഐറ്റംസ ഒക്കെ ഉണ്ടാക്കാലോ
ആഹ് ഇത് തന്നെ ഉണ്ടാക്കലില്ല മറ്റേ മറ്റേ സാധനം വാങ്ങല ഉണ്ടാവൂട്ട മളത്തിനുള്ള വല് ആഹ്
ആഹ് അത്ണ്ട് അത് വാങ്ങലുണ്ട് ഇതാണ് കൂടുതൽ വാങ്ങല് ഈ മക്രോന് ഉം അത് പലേ ഷ്പപ്പിലും കിട്ടുവല്ലോ
ആഹ്
ഉം
അത് പൊരിക്കണതും ഉണ്ടല്ലപ്പൊ
ആഹ് പൊരിക്കണ വേടെ അല്ലാതും നമ്മള് ആഹ് പണ്ടൊക്കെ ഉണ്ടായിനല്ല ആഹ് കൊയില് മാതിരി ആഹ് കൊടല് മാതിരി
അതൊക്കെ ചക്രം കൊടല് പിന്നെ അങ്ങനെ കൊറേ ഐറ്റം ല്ല അങ്ങനെ ആഹ് അത് കാണുമ്പോ ചെറിയ സാധനേക്കാെ
ഓഹ് പണി കൂടുമ്പോ ഒന്ന് ഒന്നട്ട് ഓർത്ത് വരും ആഹ വരും
അത് ചെറിയ മക്കക്കൊക്കെ പറ്റും.
ഉം അ ആഹ് ഇപ്പൊ ഇവൽക്കൊന്നും അയ് ഇഷ്ടാവൂല. അങ്ങനെ എണ്ണീലും അതി ഉം
ടി വി കാണുമ്പളും
ആഹ് ശരിയ
അങ്ങനയൊക്കെ പറ്റും
ഉചേൽത്തെ ഇണ്ടാക്കി തുടങ്ങിയോ? എങ്ങനേണ് ഉണ്ടാക്കല്? എപ്പഴത്തേക്ക് ആണ്? ആഹ്
അത് ഇണ്ടാക്കി അയില് നമ്മള് ക്യാപ്സകം ഒക്ക ഇടും. ക്യാരറ്റ് ക്യാപ്സിക്കോം മ്മടെ ക്യാബേജ്
ആഹ് വെജിറ്റേബിൾ എല്ലാം ഇട്ടട്ടില്ലേ
എന്നിട്ടമ്മള് സോസ് ഉണ്ടാക്കും മറ്റതില് മിക്സ് ചെയ്യും.
ആഹ്
മല്ലിയില ഇടാ അത്ര അങ്ങനെതന്നെ ഉം പിന്നെ നമ്മടെ ചിക്കന് ചിക്കൻ ഇണ്ടെങ്കി ചിക്കനൂടാ. എഗ് ഇടലില്ല ചിക്കന് ചിക്കന് ഇണ്ടാവുമ്പോ പിന്നെ എഗിന്റെ ആവസ്യ ഉം അങ്ങനെ
ഇന്നുച്ചക്ക് ഫുഡോന്നും ഉണ്ടാക്കിട്ടില്ലേയിരുന്നോ?
ഉച്ചക്ക് ഇണ്ട്. ഉച്ചക്ക് ചോറ് അപ്പൊ രാത്രിയാവുമ്പോൾക്ക് രണ്ട് നേരം ആവുമ്പോ ചോറു അങ്ങനെ ഇഷ്ടല്ല. പുൽ കൈക്ക് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും മതിയാവു. രാത്രിയാവുമ്പോ ഹും അങ്ങനെ അപ്പ അങ്ങനെ ചെയ്യും. സിമ്പിളല്ലേ കുറച് ചോറുണ്ടാക്കിയാ മതി. രാത്രി പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യരുന്നു.
ആഹ് എന്തേയിരുന്നു കറിയൊക്കെ?
കറിയൊക്കെ പിന്നെ വേ സാമ്പാറും മതിം കുറച്ച് ഉണ്ടാക്കി.
ആഹ് മീൻ കിട്ടീര്ന്നോ?
പിന്നെ മീൻണ്ട് അവര് ഓൾക്ക് മീൻ അങ്ങനെ ഇഷ്ടല്ലാത്ത കൂട്ടത്തിലാണ്. അപ്പ അതോണ്ട് പിന്നെ ഞാന് രാ ഇത്രങ്ങനെ മാറ്റിപുടിച്ച് ഇന്ന് മീനായിന് ഉച്ചക്ക്. ഉച്ചക്ക് ആവുമ്പോ ഓല് മാത്രേണ്ടാവൂ ഇണ്ടാവുള്ളു മക്കള് ഇണ്ടാവൂലല്ലോ സ്കൂൾലല്ലേ
മീൻന് ഇപ്പ ഭയങ്കര വെലയ്ക്കയ്ന്.
ആഹ് മീൻന് വെല ഒന്നും പറ്റൂല ഏത് മീനും പറ്റൂല.
ചെറിയ മീനുകളൊള്ളൂ ഇപ്പൊ.
ഉം അയനെ അതൊന്നും പറ്റാത്തതാണ് ഇഷ്ടല്ല ഉം
ആഹ്
പിന്നെന്താ മ ഇന്ന് മഴല്ലല്ലേ ഇന്ന് മഴ കൊറവല്ലേ
ആഹ് ഈവനിങ്ങില് ഒന്ന് പെയ്തേനു.
ആഹ് ചെറുതായിട്ടൊന്ന്
ചെറുതായിട്ട് ആഹ് അതെ. അതേമാതിരി നാലണിക്കൂണ്ടായിരുന്നു.
ആഹ് ചെടി നനയാൻലതൊന്നും ആയിട്ടില്ല. ചെടി ഇപ്പൊ രണ്ടു ദിവസം ഉണ്ടായിട്ടേ ചെടിയൊക്കെ വാടിയ
ആഹ് ഒക്കെ വാടും. അമ്മാതിരി വെയിലല്ലേ?
പക്ഷെ എന്നാലും ആ നനയാല്ലെ മഴെയ് ആഹ്. ചെടി നനയാല്ല്ല മഴൊന്നായില്ല.
ഇല്ല ആയില്ല.
ഉം
കെണറ്റിലൊക്കെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പ അതെല്ലാം കൊറഞ്ഞു.
ആഹ് കെണറ്റിലിപ്പയ്ന ഇവിടെ ആയോണ്ടെയ്.
ആഹ് ആഹ് തോട്ടത്തെ വെള്ളൊക്കെ കൊറഞ്ഞല്ലോ
ആഹ് ഞാൻ അറിഞ്ഞിനു.
ആഹ് പറഞ്ഞിന്നു ഒക്കെ കൊറഞ്ഞ്.
ഉം
അപ്പ എന്താണാവോ വിചാരിച്ച്ക്ക്ണെ പടച്ചോനൊക്കെ. മഴ ഇങ്ങനെ കിട്ടാതിരുന്നാലേ.
ആഹ്.
ശരിക്കാണെങ്കി ഇപ്പൊ പ്രളയത്തിന്റെ ഒരു ആഹ് ഒരു സമയാ ആയിണ്.
ആയി പക്ഷെ മഴ കുറവാണല്ലോ? അല്ലെ നമ്മക്ക് ആഹ് മഴ അങ്ങനെ നോക്കാണെങ്കിൽ മഴ കൊറവാണ്. ഇപ്പ വെയിലെന്നെ ഉള്ളൂല്ലോ നല്ല വെയിലല്ലേ?
ഉം.
ഒരു ആഗസ്റ്റ് ആഹ് ജൂലൈ ആഗസ്റ്റ് ജൂലൈയിലൊക്കെ ആകുമ്പോളാണല്ലോ അത് വരല്. പ്രളയം വരല്.
പ്രളയം.
ഉം എന്താവോ അറില്ല ഉം. പെട്ടന്ന് പെയ്യാനും മതി അങ്ങനിണ്ട് ആഹ്.
അപ്പൊ നോമ്പിന്റെ അല്ല പെരുന്നാളിന്റെ പെരുന്നാള് കഴിഞ്ഞിട്ടല്ലേ പെ പെട്ടെന്ന് രണ്ട് മൂന്ന് മഴ പെയ്തെ വെള്ളം ഒക്കെ നല്ലോം കൂടിയാണ്ട്.
നല്ലോം കൂടി ഇവിടെ ആകുമ്പോ നല്ലോണം അറിയുല്ലോ നമ്മക്ക് ഉം.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
മക്കള് ഉറങ്ങിയോ ആഹ് ഉറങ്ങിയില്ല സൗണ്ട് അതാ കേക്ക്ണ്.
ഫുഡ് കൊടുത്തിട്ടില്ല ഉമ്മാക്കും ഉപ്പാക്കും കൊടുത്തിട്ടൊള്ളൂ.
ആഹ് ചെറുതാണല്ലേ ചെറുതേകാരും ആഹ് സൗണ്ട് ഇണ്ടാക്കുന്നെ.
ആഹ് ഓല് കളിക്കാന് ഓല് ഫോണുമെ ന്തേലും പരി പരിപാടിയെടുത്താ പിന്നെ ഓല്ക്ക് നമ്മള് ശ്രദ്ധിക്കണില്ലാന്ന് മനസ്സിലായല്ലോ?
ആഹ് അത് ശരിയാണ്.
അപ്പൊ പിന്നെ ഓല് എന്തേലും പരിപാടി ഇട്ക്കും.
മറ്റന്നാളലേ മറ്റന്നാളേണലോ ഒയിവ് നാളെ ഒയിവില്ലല്ലോ? പത്തിനാണല്ലോ ഒയിവ്. ഉം മറ്റന്നാളെ ഒഴിവ് പൊതു അവധി ഉം.
നാളെ ഇപ്പൊ നോമ്പ് നോൽക്കണന്ന് വിചാരിക്കണ്ട്.
ആഹ് ഞാൻ പിന്നെ രണ്ടു ദിവസം മുന്നനേ തുടങ്ങി.
ഒന്നു മുതൽ പത്ത് വരെ നോൽക്കണം എന്നൊക്കെ.
അപ്പൊ എനിക്ക് പനിയ് വന്ന്.
പിന്നെ നോൽക്കാൻ പറ്റിയില്ല.
ആഹ് അങ്ങനെ വിചാരിച്ചിനു പനി വന്നു പനി പെട്ടു അപ്പ പിന്നെ ഇന്നലെ മുതല് തുടങ്ങി ഇന്നലെ ഇന്നും ഇനി നാളെ മറ്റന്നാളെ ആക്കാ കരുതി. അയിന്റെ ഇടയിൽ പനീപ്പെട്ടു.
ആഹ് പനിയിവിടെ ഉണ്ടായിരുന്നു മോൾക്കൊക്കെ അവരെ സ്കൂളൊക്കെ പോയി.
ആഹ് ഇപ്പയിന് എല്ലാർക്കും പനിയ് തന്നെയാണ്. ആഹ് എല്ലാർക്കും പനി തന്നെയാണ് ഉം. പനി വന്നാൽ ഈ മാറി കിട്ടാൻ പണിയല്ലേ.
അതെ.
ട്ടാ പണിയാണ്.
വന്ന് കഴിഞ്ഞാൽ പിന്നെ മാറണം എന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയും. ക്ഷീണം ഇതെല്ലാം വിടണം എന്നു ണ്ടെങ്കില്. ഉം.
പിന്നെന്താ വേറെന്താ നല്ല വർത്താനം.
രാവിലെ എന്താ കടി ഉണ്ടാക്കിനെ ചായക്ക്.
രാവിലെ ദോശ.
ആഹ് കറിയോ ചട്ടിണിയോ?
ആ അച്ചമ്മറ്റേ നമ്മളെ ചമ്മന്തില്ലേ തക്കാളി ചമ്മന്തി ഉം അത് ഇനി നാളെ അയിന്റെ ദോഷന്റെ ബാക്കിയുണ്ട് അപ്പോ നാളെ ഇടലി ആക്കും ഹ് ഹ് അങ്ങനെ മസാലദോശ ഇഡലി അങ്ങനെയൊക്കെ ആക്കാലോ.
ആഹ്
ഒരു കൊറ ആക്കിക്കൂലട്ടോ രണ്ട് ദിവസം തന്നെ ആക്കിക്കോളൂ ഏ പൊരി രിച്ച്കാണ്ടല്ലെ മധുരല്ലത് വടെ ഇഷ്ടല്ല നമ്മള് ആഹ അഹ മധ് കണ്ണൂരപ്പ മാതിരിയല്ലേ പറയണേ
ആഹ്
ആ മധുരംല്ലതെ അങ്ങനെ പ കൊറച്ചൊക്കെ തിന്നുള്ളു വെറുതെ അങ്ങനെ എരുനോടെ താല്പര്യം ഉള്ളു വിടെ ഞാന പിന്നെയും മധുരം കഴിക്ക കുള്ളു മ്ഹ്
ഉം
ഉ അപ്പൊ അതൊക്കെ എപ്ലെങ്കിൽ ഉണ്ടാവുള്ളൂ പിന്നെ ഒൽക്ക് കാര്യയിട്ട് വൈകുന്നേരം. ഇങ്ങനത്തെ ഏരുള്ളത് സ്നാക്സ് എന്തേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും.
ആ എന്നുംണ്ടാക്കോ ഇവനിങ്ങല്?
ആ ഒൽക്ക് അല്ല സാധാരണ മതിരിയാവുമ്പോ വയറ് നിറയൂലെ അപ്പൊ പിന്നെ കൊറച്ച് എന്തെങ്കിലുക്കെ എന്നും നമ്മള് പൊരിക്കൂല എണ്ണൽ പൊരിക്കൂല. വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവോ ലോ നമ്മള് ബ്രെഡ് ആഹ് നമ്മള ബെന്നിന്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചോ അങ്ങനെന്തെങ്കലൊക്കെ ചെയ്യും.
ആഹ്
പിന്നെ എണ്ണീ പൊരിച്ചൊന്നുല്ല എണ്ണീ പൊരിച്ചെ എന്നും പറ്റൂല്ല. അങ്ങനെയൊക്കെ എന്തേലൊക്കെ ഒരു തട്ടിക്കൂട്ട് കാട്ടും. വരുമ്പോതെ എന്തേങ്കിലു ഒക്കെ വാണ്ടി വരും ഉം ബേക്കറിന്നും പറ്റ പറ്റുല വയറ് നിറയില്ല പിന്നെ കൊണ്ടോണ ചോറല്ലേ ഇത്തിരി തിന്നുള്ളു.
ആഹ്
വരുമ്പോത്തിന്ന് പിന്നെ വെഷക്കും.
ആഹ്
പിനെ എന്തേങ്കിലും ഒന്നൊ കരുതേണ്ടി വരും വരുമ്പോ.
വന്നാ ചോ
അല്ല പിന്നെ ഇല്ല ചോല്ലാം അത് കഴിക്കണേ സുഖേനി. അത് ഴക്കൂല അതുകൊണ്ടാണ് ചെയ വൈനേരം വരുമ്പോത്തന് നമ്മള് എന്തെങ്കിലും കടി ഇങ്ങനെ ആലോചച്ച് എന്തെങ്കിലും ഉണ്ടാക്കി
ക്കണ്ട് ആ നല്ലതാണ് ഹെൽത്തി ആയിട്ടൊക്കെ കൊടുക്ക
ആഹ് അങ്ങനെ അല്ല എന്നും എണ്ണീ പൊരിച്ചൊന്നുല്ല.
ആഹ് ആ
ഇങ്ങനെന്തങ്കിലൊക്ക ഉള്ളി വെച്ച്ട്ട് ക്കാണ്ടേ ബന്നി ലോ ഇങ്ങനെന്തങ്കിലോക്കെ, ഉള്ളിലോ അങ്ങന എന്തെങ്കിലൊക്കെ ചെയ്ത കൊടുക്കും.
മോമോസൊക്കെ ഉണ്ടാക്കിയാ മതിയ ആവിയിലാണല്ലോ.
ആ ബർഗർ അങ്ങനെ എന്തെ അതിനന്റെുള്ളിൽ എരുവുള്ള എന്ത് വെച്ചാലും മതിയല്ലോ. എന്തലും വെജിറ്റബിളോ അങ്ങനെ എന്തെിലുംക്കവെക്കും.
ഇവിടെ പിന്നെ ബർഗറോ സാൻവിച്ചോ കാണുന്നുണ്ടെങ്കിൽ ചിക്കന ഇല്ലാതെ പറ്റില്ല.
ആ അനമ്മള ആ പാറ്റീസ ഞാൻ ആ പാറ്റീസല്ലേ നമ്മളെ അതോട് ഉണ്ടാക്കി വെച്ചാ മതി.
ആഹ്
പിന്നെ എയിന്റെള്ളിചീസോ ട്ട്കൊടുത്താലേ അങ്ങനെയൊക്കെല് അഡ്ജസ്റ്റ് ചെയ്യു അങ്ങനെ ഉം
പിന്നെ നല്ല വർത്താനം വേറെ എന്താ ഉറങ്ങാനായില്ലല്ലോ നേരത്തെ ഉറങ്ങോ?
ഇല്ല പത്തുമണി പത്തര പഴന്ന് മണിയാവും പാത്രം മോറി
എല്ലാ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ഒക്കെ ബോയ്സ്ല്ലേ ഫുട്ബോളേ ക്കെ കഴിഞ്ഞ്.
ആഹ്
ഫുട്ബോള് കളി എല്ലാം കഴിഞ്ഞ് ഒരു മണിയാവും.
ന്നെ നിങ്ങള് ഉറങ്ങുവോ അപ്പത്തിന്.
ഇല്ലേ ഞാൻ എന്നും ഒരു മണി ഞാൻ കാണല്ണ്ട്.
ആഹ്
പോലെ പോലും ഉറങ്ങാതെ ഞാനും ഉറങ്ങും എനക്ക് കയിലല്ലോ അങ്ങനെ ലൈറ്റ് ഇട്ട്
ക്കവാണ്ടില്ലേ ആ ടൈമില്
ഇപ്പൊംവ ആ എന്തെങ്കിലുക്കെ ഇങ്ങനെ.
ആഹ് ആഹ്.
ഇപ്പി ഇപ്പ ഇതിന്റെ ഇടയിലെന്ന് ചക്ക ഉണ്ടായിനു ചക്ക പൊരിച്ച് ഇപ്പൊ കഴിച്ചിട്ടുള്ളൂ. അത് ഞാൻ അരിഞ്ഞ് വെച്ചീനി കുറച്ച്. അപ്പൊ അതിങ്ങനെ മയ പെയ്യുമ്പോ നല്ല രസമാണല്ലോ ആഹ് മയ പെയ്യുമ്പോ നല്ല രസല്ലേ. അന്ന് മയന്ന്ല്ലയ്നി ഉം അപ്പൊ ഒരിത് കഴിഞ്ഞിട്ടുള്ളു. വെച്ചിണ് ഉം അങ്ങനെ എന്തേലും അപ്പൊ നേരം വൈകി കളിയാവുമ്പോളെ.
ആഹ്
ഒരു ഇന്നലേക്ക് പത്തരക്കല്ലേനോ പത്തര ആഹ് ഇന്നോ ഇന്ന് നാളെ ഇന്ന് മൂന്ന് മണി ണല്ലോ നാളെ ആഹ് രാത്രി മൂന്നണിക്ക്.
ആഹ് ആറണിക്ക ആവുമ്പോ പിന്നെ സുഖാണ് എട്ടണി ആവുമ്പോത്തിന്. ആഹ് ഞമ്മൾ എണീക്കാ ഞമ്മള ഉറക്കുമ്പോം നായിക്കോട്ടട പിന്നെ വിളിക്കാം.